ഹലോ സുഖണോ?
ആഹ്‌, സുഖാണ്. സുഖാണോ?
ഇപ്പ എന്ത്, ആഹ്‌, സുഖാണ് സുഖണ് ഇപ്പൊ എന്ത് ചെയ്യാ
ഇപ്പം കൊറച്ച് വർക്ക് ചെയ്തിട്ടിരിക്കയ
ആഹ്‌ എന്ത് എന്ത് ചെയ്യ അല്ലാതെ ഇപ്പ പ, പഠിത്തൊക്കെ കഴിഞ്ഞോ?
ആഹ്‌ ഞാനിപ്പോ ഫാഷൻ ഡിസൈനിങ്ങാ
ആഹ്‌ ആഹ്‌ കംപ്ലീറ്റ് ആയോ?
ഇല്ല ഇല്ല അഡ്മിഷൻ ആയേ ഉള്ളൂ
ഓ അതെ അതെ ആഹ
ആഹ്‌
അപ്പം വീട്ടിലിരുന്ന് തയ്ക്കുവോ?
ആഹ്‌ വീട്ടിലിരുന്ന് തയ്ക്കും
ആഹ്‌ ആഹ്‌ അല്ല ഇപ്പൊ അവിടെൊക്കെ ബ്ലൗസ് ഒക്കെ എങ്ങനെയാ?
ഇപ്പം കൊറവാ ഓരോഓരോ സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടല്ലോ അപ്പഴത്തേക്കും അറിഞ്ഞ കൊണ്ട് വരുന്നവരുണ്ട്
ആഹ്‌ ആഹ്‌
ആഹ്‌
എന്നാല ഈ ബ്ലൗസിന് ലൈനിങ്ള്ള ബ്ലൗസിനൊക്കെ എത്രയാവും
ലൈനിങ്ങ ഉള്ള ബ്ലൗസ് ഇരുന്നൂറ്റി മുപ്പതിട്ട് വാങ്ങിക്കുന്നതും ഉണ്ട് ഇരുന്നൂറ്റി അൻപതി ഇട്ട് വാങ്ങിക്കുന്നതും ഉണ്ട്.
ആഹ്‌ ആഹ്‌
ആഹ്‌ ഇപ്പ എന്ത് ചെയ്യ
ഞാനിപ്പോ ഉം. ഡിഗ്രി കഴിഞ്ഞു ഇനി ഒരു ജോലി നോക്കണം.
ആഹ്‌ ആഹ്‌
ആഹ്‌ ആഹ്‌
വീട്ടിലെല്ലാർക്കും സുഖ
ആഹ്‌ എല്ലാർക്കും സുഖ അവിടെയോ?
ആഹ് എല്ലാർക്കും സുഖ
ആഹ്‌ ആഹ്‌ ഫുഡ് കഴിച്ചോ?
ആഹ്‌ ഫുഡ് കഴിച്ച്. ഫുഡ് കഴിച്ചോ?
ആഹ്‌ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച് എന്താ കഴിച്ചേ?
ഞാൻ ദോശ.
അവിടെ എന്താ
ഇവിടെയും ദോശ തന്നെ.
ആഹ്‌
ആഹ്‌
പിന്നെ, വേറെ ഒന്നും ജോലി നോക്കുന്നില്ല.
ആഹ്‌, ജോലി നോക്കണം. ആഹ്‌, ഞാൻ ഡേറ്റ് എൻട്രി കഴിഞ്ഞായിരുന്നു. അപ്പൊ, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം എവിടെയെങ്കിലും ഒരു ജോലി നോക്കണം.
ഓ
ആഹ്. പിന്നെ ഉം വെക്കേഷനക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
ആഹ് കൊഴപ്പല്ല്യാ.
എവിടെയെങ്കിലും ഒക്കെ കറങ്ങാനൊക്കെ പോയോ?
ഏയ് അങ്ങനെയൊന്നും പോയില്ല.
ആഹ് സിനിമയൊക്കെ കാണാറുണ്ടോ?
വലുതായിട്ടില്ല.
ആഹ് എന്നാലും അവസാനായിട്ട് കണ്ട സിനിമ ഏതാ?
അവസാനായിട്ട് കണ്ട സിനിമ വായ റ്റു.
ആഹ് ഞാനും കണ്ടാരുന്നു ഇവിടെ ട്ടീയേറ്ററിൽ പോയാണോ ന്തോ. ആ ആ ആ എങ്ങനെ ഇഷ്ടപ്പെട്ടോ?
വലിയ ഇൻട്രസ്റ്റ് ഇല്ല.
ആ ആ ആ ആ പിന്നെ വീട്ടില് ഗാർഡനൊ കണ്ടോ?
ഏയ് അങ്ങനെ വലുതായിട്ടൊന്നും വെച്ചിട്ടില്ല എന്നാലും ചെറിയ ചെറിയ പൂക്കളൊക്കെണ്ട്.
ആ ആ ആഹ്
ആഹ് അ ആഹ് ഇപ്പൊ രണ്ടൂസം കൊണ്ട് തോന്ന് നിക്ക്ന്ന് എടക്കിടക്കിടക്ക് മഴ വരും.
ആ ആ ആഹ്.
ആഹ് അവടെയോ?
ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ഉം രാത്രി മഴയാകും. പകല് നമ്മള് മഴയില്ലെങ്കിലും നമ്മള് തുണിഎടുത്തിടുവേ തുണിയെടുത്തിടുമ്പഴ് ത്തക്കായിരിക്കും മഴ.
ആഹ് വടി അങ്ങനെയൊക്കെ തന്നെ.
ക്കണം പാടാണ് അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് വേറക്കുന്നുണ്ട്.
ആഹ് ആഹ്.
ഉം പിന്നെ?
പിന്നെ പിന്നെ വേറെ ജോലി ഒന്നുംല്ല്യേ വീട്ടില്?
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കണം.
ആഹ് അമ്മ എന്നാ ജോലിക്ക് പോവ്വാ?
അമ്മ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പില് വർക്ക്യ്യാ.
ആ ആഹ്.
ഉം പിന്നെ വീട്ടിൽ പിള്ളോരൊന്നുല്ലാ?
ആഹ് കുഞ്ഞേടെ മക്കള് വരും എടക്കിടക്ക്.
അ ആഹ് എ എന്ത്യ്യും കുൻഞ്ഞേര മക്കള്?
ആഹ് ഒരാള് ഇപ്പൊ ഒന്നാം ക്ലാസ്സ്ലും ഒരാളിപ്പൊ എൽ കെ ജിയിലും.
ആഹ് ആഹ് എവിടെ ആയിറ്റാ?
ഒരാള് നെയ്യാറ്റ് കരയും ഒരാള് കാട്ടാക്കട.
ഓ ഓ ഓ ഓ ഓ
ഓഹ് അവടെ പിള്ളേരൊന്നുല്ലാ.
ആഹ് ഇവിടെ പിള്ളേരൊന്നുല്ല ആഹ് അവര് അവരൊക്കെ വരാറ് ഉണ്ടോ
ആഹ് ഇടയ്ക്കിടക്ക് വരാറുണ്ട് സ്കൂളിലൊക്കെ പോണോണ്ട് പിന്നെ മഴ അങ്ങനത്തെ തിരക്ക് കളൊക്കെ ആയോണ്ട് എടയ്ക്കിടക്ക് മാത്രമേ വരത്തുള്ളൂ
അവരവിടെ പൊറത്തൊക്കെ പോവോ
ഏഹ് ഇപ്പൊ വളർന്നേനേശം അങ്ങോ ഇങ്ങനെ ഇപ്പൊ കൊണ്ട് നടക്കോന്നുല്ല അല്ലാ ത്തപ്പം കൊണ്ട് വരുവായിരുന്ന് പിന്നെ പനിയും മഴ അതൊക്കെ ആയോണ്ട് വല്ലപ്പോഴൊക്കെ വരും
ആഹ് ആഹ് ആഹ്
ആഹ്
ഉം ഇപ്പെല്ലാടത്തും ഇത് ന്നെ പനി അല്ലേ
ആഹാ പനി ഇപ്പാ ശിഗല്ലാന്ന് പറയ്ണ രോഗവുല്ലേ എല്ലായിടത്തും പടർന്ന് കേറ്ണേ
അതെ അതെ
അതെ
ഉം പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ്
ഫുഡ് ആഹ് അമ്മാമ്മ ജോലിക്ക് പോണോട് ഉണ്ടാക്കി വെച്ചിട്ട് പോവും
ആഹ് ആഹ് ആഹ്
ആഹ്
ആഹ് പിന്നെ ഇവിടെ അമ്മ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചി ട്ട് പോകും പിന്നെ അമ്മ ഉച്ചയാകുമ്പോ വരും അപ്പൊ ഒരുമിച്ചിരുന്ന് കഴിക്കും
ആഹ് ആഹ് ആഹ്
ഉം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ
ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് മസാല ദോശ
മസാല ദോശേ ആഹ് ആഹ് അവിടെ എവിടെയെങ്കിലും മസാല ദോശ കിട്ടുന്ന നല്ല
ആഹ് നെയ്യാറ്റിൻകര ഒർണൊണ്ട് നെയ്യാറ്റിൻകര
ആഹ് ആഹ് ആഹ്
അതെ അവ്ടെയോ
എന്താ
മസാല ദോശ കിട്ട്ണ കടവല്ലോം ഉണ്ടോ
ഇവിടെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും മസാല ദോശ
ആഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്‌ ഏതാ
എനിക്ക് സദ്യയാണ് കൂടുതൽ ഇഷ്ടം സദ്യയാവുമ്പോക്കെ ഒരുപാ ഈ ബിരിയാണിയൊക്കെ ആവുമ്പഴത്തേക്ക് നമ്മള് രണ്ടൂ സോ അടുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഒരു മടിപ്പ് തോന്നൂല്ലേ
അതെ അതെ അതെ
ആഹ്
ആഹ്
അതാവുമ്പം സദ്യയാവുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടല്ലോ
അതെ അതെ
ആഹ് ആഹ് അതാവുമ്പം മടുക്കത്തില്ലല്ലോ എത്ര കഴിച്ചാലും അവോണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം സദ്യൊക്കെയാണ്
ഓഹ് പിന്നെ ഓണൊക്കെ ഇങ്ങെത്താറായല്ലോ
അതെ അതെ എന്ത് പെട്ടെന്നാലെ ഒരു വർഷം ഇങ്ങനെ കടന്നു പോയേ
അതെ അതെ
ആ ഇതാവും അടുത്ത ഓണം എത്തി
അത് കഴിഞ്ഞ് ക്രിസ്മസ് ഓണത്തിന് പഠിക്കാൻ കേറുമ്പം അവിടെന്ന് വല്ല ഫംഗഷൻ ഉണ്ടെങ്കിലേ ഉള്ളു അല്ലാതെ നമ്മള് അങ്ങനെ വീട്ടിന്ന് ആരും എല്ലായിരിക്കും തിരക്കായത്കോണ്ട് അങ്ങനെ ആരും പോകത്തില്ല ഓരിടത്തും
ഓഹ്
അവിടെ വല്ല സെലിബ്രേഷൻ വല്ലതൊണ്ടോ
ഇവിടെ ആ അങ്ങനെ ഈ വീട്ടിൽ നിൽക്കുന്ന പൂക്കളൊക്കെ എടുത്ത് നമ്മള് വെറുതെ ചെറിയൊരു അത്തപ്പൂകളൊക്കെ ഇണ്ടാക്കി ആഹ് ഇവിടെ ടെ ഇവിടെയാണെങ്കി മൂന്ന് ദിവസം ആഹ് ആഹ് നമ്മളിങ്ങനെ നന്നായി റ്റ് ഇത് ഫുഡൊക്കെ ഒണ്ടാക്കും നല്ല സദ്യേക്കെ ഒണ്ടാക്കും മൂന്ന് ദിവസം അപ്പൊ ഈ മൂന്ന് ദിവസോം മൂന്ന് തരം പായസാരിക്കും ആഹ് അങ്ങനെ
അമ്പലത്തിലൊന്നും പോവില്ല
ആഹ് രാവിലെ അമ്പലത്തിലൊക്കെ പോവും പോയി വന്ന് ഈ അത്തപൂവൊക്കെ ഇട്ട് ആഹ് പിന്നെ സദ്യെക്കെ കഴിച്ച്
ആഹ്
ഉം
ഇവിടെ രാവിലെ അമ്പര ത്തിലൊക്ക പോവും അമ്പളത്തി പോവും അമ്മ ലീവ് എടുക്കും നമ്മളങ്ങനെ സദ്യാ കഴിച്ചിട്ട് ചെലപ്പോ വല്ല വൈകുന്നേരം എവിടെയെങ്കിലും ഈ പ്രോഗ്രാം കാണാനെന്നും പറഞ്ഞ് പോം ആഹ് അല്ലാത ആരു അങ്ങനെ എല്ലാർക്കും തെരക്കൊല്ലേ ജോലി പ്പത്തേക്ക് ഫ്രീ ആയുമ്പോ ഫ്രീ ആമ്പൊ പോം
ആഹ് ആഹ് ആഹ് ഇഷ്ടപ്പെട്ട പായസം ഏതാ
പാൽപായസം
പാൽപായസം ആഹ് അതാവുമ്പൊ വെക്കാനു എളുപ്പാല്ലേ ആഹ് ആഹ്
ആഹ്
ആഹ് പിന്നെ
പിന്നെ പെറ്റ്സ് വെല്ലോ ഒണ്ടോ വീട്ടില്
ആഹ് ഇവിടെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടില്ല പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയും ഒന്നും ഇഷ്ട ട്ടേല്ല ആഹ് വാങ്ങിക്കണോന്ന് ആഗ്രഹവൊണ്ട് ഇങ്ങന നമ്മള് ഓരോ വീഡിയോസ് കാണുമ്പഴത്തേക്ക് ക്കെ ആഹ് പട്ടികുട്ടിയൊക്കെ വാങ്ങിക്കണോന്ന് ആഗ്രഹവൊ ണ്ട് പക്ഷേ വീട്ടില് അമ്മയ്ക്ക് ഇഷ്ടല്ല പട്ടീന്ന് പറഞ്ഞാ ഒട്ടും ഇഷ്ടല്ല ആഹ് അപ്പഴ്ത്തേക്ക് വാങ്ങിക്കാനും സമ്മയിക്കൂല്ല
ആണോ
അതെ അതെ അവ്ടെയോ
ഇവ്ടേ എന്റെ വീട്ടിലില്ല എന്റെ റിലേറ്റീവിന്റെ വീട്ടിലൊക്കെണ്ട് അപ്പത്തേക്കും ഇവ്ടെ അമ്മയ്ക്ക് ഇഷ്ടവില്ല വാങ്ങിക്ക ഒന്നാത്തെ കാര്യം ജോലിക്കൊക്കെ പോയിട്ട് വന്ന്ട്ട് അതിന്റെ കാര്യം നോക്കാൻ സമയം കാണൂല്ല രണ്ടാത്തെ കാര്യം വീട്ടില് ആരൂല്ല എടക്കെടക്ക് എടക്ക് മാത്രേ ആളുകള് കാണു
ആഹ് ആഹ് ആഹ് ആഹ് അതിനൊര് പട്ടിയൊക്കെ വീട്ടില് വേണൊല്ലേ
അതെ അതെ
നമ്മളൊറ്റക്കിരിക്കുമ്പൊ നമക്കും സമയം പോവും
ആഹ്
ആഹ്
പിന്നേ പിന്നെ എന്തെരാ വിശേഷം അവിട്ത്തെ
വിശേഷം ഒന്നൂല്ല മഴയില്ല അത് തന്നെ ഇതാ വെറിക്കുന്നു തുണിയെല്ലാം കൊണ്ട് വിരി ച്ചു എപ്പഴാണ് മഴ പെയ്യ്ണേന്ന് അറിയാ പറ്റത്ത
അതെ അതെ പിന്നെ വേറെന്നാ വിശേഷം
വിശേഷന്തു അവിടെയോ?
അവ്ടെ ഇതൊക്ക തന്നെ വിശേഷം മഴ.
ഉം
അങ്ങന പോണ്.
ആഹ്, ആഹ് ഉം
പിന്നെ
പിന്നെ വേറെന്താ?
വേറെ വേറെ അങ്ങനെയൊന്നുല്ല വിശേഷം.
ആഹ് ആഹ്
ഇപ്പൊ മാങ്ങാസീസണൊക്കെ അല്ലേ?
ആഹ് അതെ അതെ അമ്മപോയി വരുമ്പോഴത്തേക്കൊക്കെ മാങ്ങ വാങ്ങിക്കോ വാങ്ങിക്കൊണ്ടവരും. ആഹ് ചെലെദൂസ് നല്ല മധുരമുള്ള മാങ്ങായിരിക്കും ചെലെ ദിവെസോണെങ്കി അത്ര ഉം മധുരമൊന്നും കാണൂല.
അതെ അതെ കൂടുതൽ കഴിച്ചാലും വയറിന് പ്രശ്നവാ.
ആഹ് ആഹ് അതെന്നെ ഒരു ദിവസം അമ്മമാങ്ങിക്കൊണ്ട് വന്നേ മ്മ ഉം വലിയ മധുരവുംഒന്നുല്ല പക്ഷേ അത് കഴിച്ചപ്പോഴ്ത്തേക്കാണെങ്കി എന്തോ ഒരു അസ്വസ്ഥതപോലെക്കെയിരുന്നു.
ആഹ് ആഹ് ഓക്കെ